ഓ? ഹലോ?
ആ കേൾക്കുന്നുണ്ടോ?
ആ കേക്കാം കേക്കാം.
ആഹ് സുഖമായിട്ട്ഇരിക്കുന്നോ
ആ ആ സുഖായിട്ടരിക്കുന്നോ സുഖായിട്ടിരിക്കുന്നോ
ആ സുഖമായിട്ട് ഇരിക്കുന്നു ചായൊക്കെ കുടിച്ചോ
ആ ചായ കുടിച്ചു ഞങ്ങൾക്ക് മഴയായിരുന്നു ഞങ്ങ ഇന്ന് നല്ല മഴയായിരുന്നു
ആണോ
നല്ല മഴ ഉം രാവിലെ മുതലേ മഴയായിരുന്നു
ആ നമുക്കിന്ന് രാവിലേതൊട്ടേ മഴയില്ല നല്ല വെയിൽ എന്നുപറഞ്ഞാൽ നല്ല വെയില് പൊരി വെയില്
ഉം ഞങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ മഴയാരുന്ന് കൊച്ചിനെ സ്കൂളി വിടാം അയ്യോ പിന്നെ പിന്നവടേഎന്ത് ചെയ്യുവായിരുന്നു
ആ ഞാനവിടെ കൊറച്ചു തിരക്കായിരുന്നേ
ആടാ ആഹ ആ് ആഹ വന്ന് വന്ന് വന്നു ചായ കുടി ച്ചുഎന്നിട്ട് ഇരിക്കുക അവള ടി വി ഒക്കെ വെച്ചിട്ട് ഇരിക്കുന്നു പിന്നെ ഒരു കുറ വച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ കേറത്തൊള്ളൂ
ആഹ് അപ്പ ഇന്ന് ലീവ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ
എന്തോ ഇല്ലല്ല നമുക്ക് അങ്ങനെ വഴിക്കൊക്കെ വെള്ളമാണെങ്കിൽ മാത്രം ഇങ്ങനെ കളക്ട്രോക്കെ അവധി കൊടുക്കത്തുള്ളൂ അല്ലാതെ നമുക്ക് പ്രശ്ന സ്കൂളിലോട്ട്ട് പോകുന്നതിന് കുഴ്കപ്പന്നുല്ലല്ലോ അതോണ്ട് കൊഴപ്പില്ല
വെള്ളം കേറുന്ന സ്ഥലമാണോ
വെള്ളം കേറും അല്ല നമുക്ക് അത്ര പ്രശ്നമില്ല ഞുടെ ഇവിടെയൊക്കെ കൃഷിയ ഉള്ളത് കൊണ്ട് നമുക്ക് വെള്ളത്തിന്റെ പ്രശ്നം അങ്ങനെ വരുന്നില്ല വെള്ളം അഥവാ വന്നാലും അവര് മീറ്ററിനെടിച്ചു പറ്റിക്കുവാ
ആണോ ആ
അതുകൊണ്ട് നമുക്ക് വെള്ളത്തിന്റെ അങ്ങനെ പ്രശ്നം അങ്ങ വെള്ളം ത്തിന്റെ പ്രശ്നം വന്നത് നമ്മുടെ മറ്റേ പ്രളയം ഉണ്ടായ സമയത്തുള്ള ആ ഒരു പ്രശ്നായിരുന്നു അല്ലാതെ നമുക്ക് വെള്ളത്തിന്റെ യാതൊരു ഇതുമില്ല
പ്രളയം വന്നപ്പോ വെള്ളം കേറിയിട്ടുണ്ടായിരുന്നോ കൊറേ
ഞങ്ങക്ക് നല്ലപോലെ കേറിയായിരുന്നു ഞങ്ങടെ പറമ്പിൽ അതാ നമ്മടെ ആ പറമ്പിലൊക്കെ നല്ല നമ്മുടെ എന്തു എന്തോ നെഞ്ച് ഭാഗം വരള്ള കണക്കുള്ള വെള്ളം ഉണ്ടായിരുന്നു അത്രയ്ക്ക് വെള്ളമായിരുന്നു വഴി വീടെല്ലാം ഞങ്ങള് താമസിച്ചത് ആലപ്പുഴ ഒരു ഒരു ബന്ധുവീടുണ്ടായിരുന്നെ അങ്ങനെ അവിട അന്നേരം കൊച് ന് മൂന്ന് വയസേ ഉള്ളായിരുന്നു അപ്പം ആ നമുക്ക് അങ്ങനെ ക്യാമ്പിലൊന്നുംപോകാൻ പറ്റ ത്തിലായിരുന്നു അത് കാരണം പിന്നെ അങ്ങനെ ബന്ധുവീട്ടിലുടെല്ലാരും ബന്ധുക്കളെല്ലാം വിളിയായിരുന്നു ആലപ്പുഴ ഒരു ബ നമുക്ക് എവിടെ എങ്ങോട്ട് പോണ ന്നുള്ളത് നമുക്ക് ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു പക്ഷെ നമ്മളെ എവിടെ കൊണ്ടിറക്കുന്നു എല്ലാം എവിടെ കൊണ്ട് ഇറക്കുന്നോ അവിടെ എവിടെ ബന്ധു വീട് ഉള്ള അവിടോട്ട് പോവാന്നുള്ള ഞങ്ങക്ക് ചങ്ങനശ്ശേയിലുണ്ട് ആലപ്പുഴ അപ്പം അന്ന് ചങ്ങാശേരി എനിക്ക് പോകാൻ യാതൊരു ഇതുവുമില്ലായിരുന്നു പിന്നെ ആലപ്പുഴയിലാ ചെന്ന് പെട്ടത് അപ്പം പിന്നെ അവിടുള്ള ബന്ധു വീട്ടിലോട് ഇങ്ങനെ അല്ലാതെ നമ്മുക ക്ക് ആ പ്രളയം വന്നപ്പോ ഉള്ള ബുദ്ധിമുട്ട് മാത്രെ വെള്ളത്തിന്റെ അല്ലാതെ വെള്ളത്തിന്റെ യാതൊരു ബുദ്ധിമുട്ട് വല്ല
നമുക്ക്പിന്നെ ഇവിടെ മലയൊക്കെ ആയതോണ്ട് അങ്ങെനെ വെള്ളം കേറ ല്ല പിന്നെ ഉരുൾപൊട്ടല് അങ്ങനെവല്ല സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെല് പ്രശ്നവാണോ ഉം ഉരുളപോട്ടലൊക്കെ വന്നിട്ട് പിന്നെ നമ്മുടെ കൂട്ടുകാരി ങ്ങനെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നേ അപ്പൊ അതൊരു ഭയങ്കര ഇതായി പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ മഴ പെയ്യുമ്പോ ഇതാ പേടി
പേടി ഉം ആ നിങ്ങൾക്ക് ഉരുള് പൊട്ടുന്ന പേടി ഉം വീടപ്പം മലടെ മണ്ടക്കാണോ അതോ
നമ്മുടെ മലേന്റെ അവിടെ തന്നെ മലേന്റെ മണ്ട അങ്ങനെയ അല്ല ആ നമ്മുടെ ഏരിയ കഴിഞ്ഞ പ്രാവശ്യ ഉരുൾപൊട്ടിയ കുറെ ഇപ്രയാണ്
ആ ആ ആ ആ
ല്ല അപ്പുത്തെ വശത്താണ് അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല കഴിഞ്ഞ പ്രാവശ്യം വലിയ പ്രശ്നംന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ പൊട്ടാൻ മാത്രം നമ്മുടെ ഇവിടെ ഒന്നുല്ല പക്ഷെ എന്നാലും നമ്മുടെ ഏരിയയിലൊക്കെ ഇങ്ങനെ വരുമ്പോ നമ്മുടെ കൂട്ടുകാരും മറ്റവരും ഒക്കെ ഇങ്ങനെ ഉണ്ട
ആ നമ്മുക്കൊരു കുതിപ്പേടി അതുമല്ല നിങ്ങക്ക് ഇങ്ങനോട് പ്രശ്നം ണം ഉള്ളതുകൊണ്ട് മഴ വരുമ്പോ ഒരു ഉള്ളിലൊരു ഭയവ
അതെ ഭയങ്കരായിട്ട്നിർത്താതെ മഴ പെയ്തോട്ട് നിക്കുപ്പോ നമുക്ക്ഒരു പേടിയാ കഴിഞ്ഞ പ്രാവശത്തെ ഇതോക്കെങ്ങനെ ഓർക്കുമ്പോ
ഉം അതെ അതെ എന്താ വരുന്നു ഇന്റെ പൊന്നെ ടി വിയിലൊക്കെ അതേ കാണാനൊള്ളായിരുന്നു
അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഒരു പേടിയായി പോയി
ഞങ്ങൾക്ക് ഞങ്ങക്ക് പിന്നെ അങ്ങനെ ഉരുള് പൊട്ടു ന്നുള്ള പേടിയൊന്നു ഇല്ലേനി ന്നാ വെള്ളം ഇങ്ങനെ പൊങ്ങും അത് പക്ഷേ വരുന്നനുസരിച്ചന്നെ ഇറങ്ങിപ്പോകും അങ്ങനെള്ള ഒരു പ്രശ്നേ യെ
വെള്ളമേ ഇറങ്ങി പോയാലും കുഴപ്പല്ല ഉം
ഉരുള് പൊട്ടുന്നുള്ള പേടിയില്ല ഞങ്ങള ഇവിടന്നൊക്കെ ഒരുപാട് ആൾക്കാര് ദൂരം എഞ്ഞാ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ വിറ്റ് അങ്ങനെ പോയിട്ടുണ്ട്
ഉം വെള്ള ഇല്ലാത്ത വെള്ളം ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെനും പിന്നെ അതും പാടാ അല്ലെ നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ താമസിച്ചട്ട് പിന്നെ അവിടുന്ന് പിന്നെ മാറി വേറെേക്ക് പോകുമ്പം അത് ഭയങ്കര ഒരു പാ
ട ബുദ്ധിമുട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റ പാട
നമ്മടെ ഏരിയേന്നെന്നുംനമുക്ക് അങ്ങനെപോകാൻ പറ്റില്ല കാരണം നമ്മുടെ ബന്ധുക്കൾ തന്നെ നമ്മടെ ഏരിയേല്ള്ളത് ഇവരൊക്കെ വിട്ടിട്ട് പോവാന്ന് പറഞ്ഞ്ണ്ടേ അത് ഭയങ്കര പ്രയാസള്ള പരിവാടിയാണ് അങ്ങനെ പോവാൻ പറ്റത്തില്ല ഇത്പ്പോ എ പ്പവന്നാലും ഒന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തേ ന് നമുക്ക് അങ്ങോട്ടേക്ക് പോവാൻ പറ്റും അങ്ങനെ ആൾക്കാരുണ്ട് നമുക്കെക്കെ എപ്പളും ഇങ്ങനെ ആൾക്കാരെ കണ്ട് കണ്ട് നമ്മുടെ ബന്ധുക്കളെതന്നെ എല്ലാത്തിനും നമ്മുടെ
പിന്നെ അപ്പൊ അവരെ ഉപേക്ഷിച്ച് നമ്മുക്ക് പോവാൻ പറ്റ
അവരെ ഉപേക്ഷി അങ്ങനെ പോകാനും പറ്റില്ല പിന്നെ നമ്മള് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ വളർന്നു വന്ന സ്ഥലങ്ങളൊക്കെയാണേ അപ്പൊ അതികങ്ങനെഇപ്പൊ എല്ലാ അടുത്തൊക്കെ തന്നെയുണ്ട് സ്കൂളായാലും ഹോസ്പിറ്റലായാലും എ
എല്ലാം ഉണ്ട് ഉം ഉം അവിടൊക്കെ തുടങ്ങിയില്ല സ്കൂളില് പഠിത്തം
ആ ഇവിടെ സ്കൂള്ള് തൊടങ്ങി
ഉം ഉം ഞങ്ങൾക്ക് ഇവിടെ ഒന്നാ ഇല്ലല്ല ഞങ്ങ ക്ക് ഇന്ന് ഒന്നാം തീ മുതൽ തന്നെ തുടങ്ങിയാരുന്നു
ആ ഓ കേ
ഉം ഇനിയിപ്പം ചെലപ്പം ഇങ്ങനെ മഴയൊക്കെ നല്ല പോലെ പെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ അവധി കൊടുക്കും സ്കൂളിന്
ആ സ്കൂള് ന് അവധി കൊടുക്കാതെ പിന്നെ കുട്ടികൾ പോകുമ്പോ അത് ഭയങ്കര അപകടമല്ലേ നമ്മുടെ ഇവിടെയൊക്കെ യാണേ റോഡ്മുഴുവൻ മരങ്ങളാണേ
മരങ്ങള് ഉം പക്ഷെ കഴി മുമ്പ് ഫോണില് കിടക്കുന്നേ കണ്ട് തൃശ്ശൂരോ പണ്ടൊക്കെ ചുഴലിക്കാറ്റ് അടിച്ചന്നൊക്കെ അങ്ങനെ ആ ഫോണി കിടക്കന്നേ പിന്നൊരു മരം മറിഞ്ഞ് വണ്ടിയുടെ പുറത്തൊക്കെ വീണ് തൃശ്ശൂര്
ആ ഭൂമികൂലുക്കം എവിടെയൊക്കെ ഉ ണ്ടായി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എവിടെയ കേരളത്തിലല്ലോന്നു കേരളത്തിലല്ലന്നോ വേൾഡ്
ഉം ഉം വർക്ക് ചെയ്യുന്നു വല്ലോ ണ്ടാ
ഇല്ല ഞാൻ പഠിക്കുന്നു ഓൺലൈൻ ക്ലാസ്സാ ആവുമ്പോ പിന്നെ കൊഴപ്പല്ല ക്ലാസിൽ പോണ്ട ആവശ്യല്ല ഉം പി എസ് സി നോക്കുന്നു
പി എസ് സി ആ ആ ആ
എ സി പടിച്ചോണ്ടിരിക്കുന്നു പരീക്ഷ ഇങ്ങനെ വരുന്നുണ്ട് പരീക്ഷ എഴുതി കൊണ്ടിരിക്കുന്നു
എഴുതിക്കൊണ്ടിരിക്കുന്ന അത് മിക്കാറും ശനിയാഴ്ച ഒക്കെല്ലേ പരീക്ഷ വരുന്നെ അല്ലേ ചായ കുടിച്ചു ചായ ഇന്നലെ ഇത് ബണ്ണ് വാങ്ങിച്ചാര്ന്ന് അപ്പൊ ഇന്നലെ കൊച്ചിന്റെ ബർത്ത്ഡേ ആയിരുന്നു അന്നേരപ്പോഴത്തേക്കും ഇന്നലെ പഠിക്കാൻ പോയ കൂട്ടത്തി അവര് അപ്പോ ഹസ്ബൻഡ് ലീവിന് വന്നിട്ടുണ്ട് അന്നേരം പുള്ളിക്കാരൻ മായിട്ട് പോയപ്പോഴത്തെ അപ്പനും മോളും കൂടെ പോയി ബണ്ണും കേക്കും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പ ഇന്നലെ കേക്കൊക്കെ മുറി ച്ച് പായസൊക്കെ വെച്ചത് കൊണ്ട് ബണ്ണ് ആരും തൊട്ടില്ല അത അവിടെ ഇര്ന്ന് അപ്പയ് ഇന്നിപ്പം വന്ന അപ്പഴത്തേക്കും ബണ്ണ് വേണോന്നും പറഞ്ഞ്, ബണ്ണെട്ത്ത് എല്ലാരും കഴിച്ചു. അയിന്റെ പൊറത്ത് ചക്ക ചിപ്സെടുത്ത് കൊ പ്പിച്ച് പ്പ ടി വി വെച്ചോണ്ടിരിക്ക്യാ നിം കൊറേ കഴിഞ്ഞേ പഠിക്കാൻ കേറത്തൊള്ളു. ഉം ഉം മ്മളെ അടുത്തൊരു സ്കൂളൊണ്ട് സി ബി എ സി യാ. അവടെ, മോൾക്ക് പതിനൊന്ന് വയസ്സ് തെകഞ്ഞ്. ഇന്നലെ, ഉം
എൻ്റെ ചേട്ടന്റെ കുട്ടിയുണ്ട്, ചേട്ടന്റെ കുട്ടിയ്ക്കിപ്പം ഏ പത്തൊമ്പതാം തീയതി മറ്റെ പെറന്നാളാണ്, ചേട്ടനൊണ്ട് സൈകിളൊക്കെ വേടിച്ച് കൊടുത്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് ഓഡർ ചെയ്തിട്ട് കൊടുത്ത്. ചേട്ടനിവിടെയില്ലേ, അപ്പൊ പിന്നെ അവളിന്ന് സൈക്കള്ന്റെ മേലെയാ. ഇന്ന് അ തീന്ന് ഉരുണ്ടു വീണു. ആ ഒരു വട്ടം ഉര്ണ്ട് വീണു. അത് കഴിഞ്ഞിട്ട് പിന്നെ കെടന്ന് ഉറക്കവാണ്
ഒറക്ക, ഉം ഉം ഉം എ ഇവിടെ സൈക്കിള് മേടിച്ചില്ല. ഞാൻ, ഞങ്ങള് കൊണ്ട് വരും. രണ്ട് വയസ ഉം ഉം ഉം ഉം
പ്പൊ അവൾടെ കാര്യം അവളങ്ങനെ പോകുന്നു. അപ്പൊ പിന്നെ നമ്മളൊരു പാവക്കുട്ടി മേടിച്ച് കൊടുക്കാന്ന് വിചാരിച്ച്, പക്ഷെ അവക്കൊന്നും ആവശ്യമില്ല അവക്ക് കൊറേ സംഭവങ്ങള്ണ്ട്. ഇല്ലാത്ത സ
ആ ഇപ്പഴത്തെ പിള്ളേർക്ക് ഇല്ലാത്ത ഒന്നും ഇല്ല.
നമ്മടെ വീട്ടിലെ ആദ്യത്തെ കുട്ടിയായിരുന്നേ, ആദ്യ അങ്ങനെയല്ല ആ എന്താ പറ എന്റെ ചേ ന്റെ കുട്ടിയാ, അപ്പ അങ്ങനെ വരുന്നേല് അടുത്ത ജനറേഷനില് അടുത്ത ഒരു കുട്ടിയാണെ അപ്പൊ എല്ലാവരും ഉണ്ട് അത്രയ്ക്ക് കാര്യായിട്ടാ നോക്കികൊണ്ടിരുന്നെ ല്ലാ സംഭവം കൊടുത്ത് ഹ് ഹ് നല്ല അതെ, ചെല്ല കുട്ടിയായിട്ട് വച്ചോണ്ട്
ഉം ഇത് വെക്കാ സലം കാണ വെക്കാ സലം കാണത്തില്ലല്ലേ, സാധനം കൊണ്ട്. നെറഞ്ഞു കാണാ ഹും എല്ലാരും നമ്മളൊക്കെ ഞങ്ങളെപ്പഴും പറയും നമ്മളൊക്കെ പഠിക്ക്മ്പൊ നമ്മുക്കൊക്കെ ഇങ്ങനെ വല്ലോം ഉണ്ടോ? അല്ലെ! ഇപ്പഴത്തെ പിള്ളേർക്ക്
അമ്മയിപ്പം ചീത്ത പറയുന്നുണ്ട്, ഒന്നും മേടിച്ചു കൊടുക്കണ്ടാന്ന് പറഞ്ഞിട്ട്. എന്ത് ചെയ്യും? സാധനങ്ങളൊക്കെയിങ്ങനെ മേടിച്ചിട്ട് പിന്നെ അവളെല്ലാം എടുത്ത് വെക്കുംട്ടോ, ചേട്ടത്തി എല്ലാം എടുത്ത് വെക്കും. പിന്നെ ചെറിയ പിള്ളേരൊക്കെ ഒണ്ടാവുമ്പം പിള്ളേർക് കൊടുക്കാ ഹ് വേറെപ്പള്ളെ അവളെല്ലാം എടുത്ത് വെക്കും അതുകൊണ്ട് പിന്നെ ഒന്നും നശിപ്പിക്കാൻ പറ്റത്ത് നശിപ്പിയ്ക്കാൻ സമ്മയ്ക്കത്തില്ല. ആ ഇവൾടെ കയ്യി കിട്ടിയിണ്ടേ എല്ലാം നശിപ്പിച്ച് ഏതാ ഈ കൊടം?
ഉം ഉം ആ പിള്ളേർക്ക് അറിയത്തില്ലല്ലോ പിള്ളേർക്ക് ഇപ്പം നാളെ പുതിയത് കാണുമ്പോളുടനെ അത് വേണം.
ഉം ഇപ്പൊ ആ സൈക്കൾന്റെ പുറകെയാണ്. ആ സൈക്കൾന്റെ പുറകെ കേറീണ്ട് ഇപ്പോ
കേറീട്ടുണ്ട്. ഉം ചവുട്ടുവോ തന്നെ ചവുട്ടോ അതോ, പൊറകിലും ഇത് ള്ളതാണാ
ആ തള്ളി വിടുന്നയാ, മറ്റേ ഹാൻഡിലുള്ളെ അതും കൊണ്ട് പിന്നെ അത്പ്പം മമ്മി തള്ളിവിട്ടോണ്ട് നിക്ക്ന്ന്. അമ്മയ്ക്കിപ്പൊ പണിയായി. ഉം, അവള് ജോലിയ്ക്ക് പോകുമ്പൊ പിന്നെ ഞങ്ങള് ഉം
ആ ആ ആ
അമ്മയാ നോക്കുന്നെ അവളെ, കൊച്ചിനെ, അപ്പോ രണ്ട് മണി മൂന്ന് മണി അവള് കടയിട്ട്ട്ട്ണ്ട്, അവളും അവളുടെ കൂട്ടുകാരും കൂടി.
ആ ആ ആ ആ ഹാ ഹാ അപ്പൊ തയ്ക്കാനൊക്കെങ്ങും കൊടുക്കണ്ടല്ലോ? അല്ലെ?
തയ്ക്കാനൊന്നും കൊടുക്കണ്ട. അതെ, വീട്ടിലുണ്ട് മിഷൻ, അവിടെയുണ്ട്. ആ അവളെൽ ആ എല്ലാം തയ്ക്കും. അവള് കോഴ്സൊക്കെ കഴിഞ്ഞതായിരുന്നെ.
ആഹ് ആഹ് ആഹ്.
ഇപ്പൊ കേറിയേള്ളൂ, ഇപ്പോട്ടേള്ളൂ ഇപ്പോ ഈ കൊച്ചിന് രണ്ടു വയസ്സായപ്പം, വെറുതെയിരിക്കണ്ടല്ലോന്നും പറഞ്ഞ് പിന്നെ അങ്ങോട്ടേയ്ക്ക് പോയതാ, വീടിന്റെ കൊറച്ചപ്പർത്തേയ്ക്കാ
ഉം നല്ലതാ തയ്യല്. ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുവാണെ. ഒരു ചുരിദാർ തയ്ക്കണെ പുറത്ത് കൊടുക്കണേ എത്ര രൂപാ കൊടുക്കണം? അത് വെച്ച് നോക്കുവാണെങ്കിൽ ഉം ശെരിക്കും പറഞ്ഞ തയ്യല് പഠിച്ചത് പഠി തയ്യല് അറിയാവുന്നവര് ഭാഗ്യവാ അവർക്ക്. ഞാനിപ്പോ ഓർക്കുന്ന നമ്മള്ളൊക്കെയാണച്ചാൽ, പത്താം ക്ലാസ്സ്‌ ഒക്കെ കഴിഞ്ഞ് രണ്ടു മാസമൊക്കെ ചുമ്മാ ഇരുന്നപ്പോഴൊക്കെ തയ്യലെങ്കിലും പഠിക്കണ്ടായിരുന്നു. അന്ന് തയ്യലെന്ന് കേൾക്കുമ്പോ നമുക്കൊരു പുച്ഛവാരുന്നു.
ഉം ഇപ്പൊ പിന്നെ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞ അങ്ങോട് കേറുവല്ലേ. ഇപ്പ
എന്ത് ഫാഷൻ ഡിസൈനിങ്. അല്ലാ വീട്ടിലേ ഒരാൾക്ക് തയ്ക്കാ അറിയാവെങ്കി
തയ്ക്കാനറിയാം, ഇതിപ്പോ ഞങ്ങളെന്താന്ന് വെച്ചട്ടുണ്ടെിൽ അവള് വരുന്നതിന് മുമ്പ് എല്ലാം എടുത്തുക്കൊണ്ട് കടയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എത്രയ ഇരുപത് നാപ്പതും ഒരു ജസ്റ്റ് ഒന്ന് ഒന്നടിക്കുന്നതിന് ഒരടി ഇരുപതും നാൽപതും അമ്പതും ഒക്കെ ആയിട്ട കൊടുക്കുന്നെ. ഒന്നടിക്കുന്ന അതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മള് പഠിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ,
പഠിച്ചു വെച്ചിട്ടുണ്ടങ്കി ആവശ്യ ഇല്ല. നേരത്തെ വല്ലോം പഠിച്ചു വെച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു.
നേരത്തെ എന്തായാലും, അതൊരു അല്ലെ, നമുക്ക് കുട്ടികളൊക്കെ ആയാലും,
അതെന്നെ പിള്ളേരുടെ ആണെലും, ഒന്ന് ഒരു ഡ്രസ്സ് ഒന്ന് അടിക്കണം, ഒന്ന് ശകലം ഒന്ന് ടക് ആണെലും തയ്യൽ വിട്ടാലും, അതൊന്ന് അടിക്കണമെങ്കില്, നമ്മക്ക് സ്വന്തമായിട്ട് മെഷീനൊക്കെ വീട്ടില ഉണ്ടെങ്കിലും ച്ച അത് പഠിച്ചതാണെങ്കില് നമുക്കത് ചെയ്യാൻ പറ്റും.
പിന്നെ എന്റെ അനിയത്തിയാണെങ്കിൽ, അനിയത്തി എല്ലാം ഫോണ് നോക്കിയിങ്ങനെ പഠിക്കും. ഇവളടെ മെഷീൻ അവിടെ ഉണ്ടല്ലോ. മറ്റേ കുട്ടിയായിട്ട്. കുട്ടിന്റെ ആ ഡെലിവറി ഒക്കെയായിട്ട്, പോയാ ആ സമയത്ത് അനിയത്തി എന്താക്കി, അവൾടെ മെഷിനുണ്ടല്ലോ, അപ്പൊ യൂട്യൂബ് നോക്കി എല്ലാം ഇരുന്നടിക്കും. പഠിക്കലായിരുന്നു. അവള് ആ അവള് കൊറച്ചൊക്കെ ഇങ്ങനെ പഠിച്ചു പഠിച്ച് വരുന്നുണ്ടായിരുന്നു. അല്ല എല്ലാം ഒന്നും ഉണ്ടായില്ലെങ്കിലും, കുറച്ചൊക്കെ ഇങ്ങനെ അടിച്ച് പഠിച്ച് റെഡിയായി വരുന്നുണ്ടായിരുന്നു. യൂട്യൂബ് നോക്കി പഠിച്ചിട്ട്.
യൂട്യൂബിൽ
ഇപ്പൊ പിന്നെ എല്ലാം ഓൺലൈൻ ആയിട്ടുണ്ടല്ലോ. ഇന്നാള് ഒരു ചേച്ചി വിളിച്ചപ്പോ പറയുന്നുണ്ടായിരുന്നു. ആ ചേച്ചി അവിടെ എന്താ ഓൺലൈനായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ കേറിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാനങ്ങനെ ഇതാക്ക് ഇപ്പൊ പിന്നെ എല്ലാം കൂടി ഒരുമിച്ചങ്ങോട്ട് പോവത്തില്ല. പി എസ് സി നോക്കുമ്പോ പി എസ് സി ഇങ്ങനെ നോക്കി പോണല്ലോ. ഇല്ലെങ്കിൽ പിന്നെ അതിൽന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കി പിന്നെ ബാങ്ക് കോച്ചിങ്ങില്ല. ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് ആ സംഭവങ്ങളൊക്കെ നോക്കാന്ന് വിചാരിച്ചു.
ഉം ഉം ഡിഗ്രി അപ്പൊ ഏതായിരുന്ന്? സോഷിയോളജി ഉം ഉം.
എന്ന ശരി എന്നാൽ. ആഹ ഓക്കെ.